ഓഹ് ഇണ്ട്ണ്ട്ണ്ട്.
ആഹ് എന്താ പിന്നെ വിശേഷൊക്കെ?
നല്ല കാറ്റും മഴേ വര്ന്ണ്ട്
ആഹ് ഇവടീണ്ട് നല്ല കാറ്റ് ആഹ് ചെറ്തായിട്ട് ആഹ് ഇത്ര സമയം ഇവിടെ വെയിലേരുന്നു ആഹ് യോ ഇങ്ങക്ക് ഇപ്പളാവും കാറ്റൊക്കെ വര്ന് മഴയൊക്കെ വര്ന് ല്ലേ
മഴ രാവിലെ ഇണ്ടായിനി. ഇപ്പൊ ഒന്നൂടിങ്ങട്ട് ഇര്ട് മൂടിയാണ്ടേ
ആഹ് ഞങ്ങക്ക് മയ രാവിലെ തൊട്ട് നല്ല വെയിലേരുന്നു. ഇപ്പൊ ആഹ് ഇ ഇപ്പൊ ഒരു മൂന്ന് മണിന്റെഷാണ് ചെർ മഴ ഇങ്ങനെ തൊടങ്ങിയത് ചെറുതായിട്ട്. ഇപ്പ പിന്നെ മഴ ചോർന്ന് ഇപ്പൊ വെയിൽ വര്ന്ണ്ട് ഇന്നലൊക്കെ നല്ല മഴയേന്നു. നല്ല നല്ല മഴയും കാറ്റും ഇന്നലെ ഒരു സമാധാ ധനല്ല അങ്ങനേനു
ഏഹ് ഇവടെ ഇന്നലെ കൊറച്ച് കൊറവ്ണ്ടേയ്ന്നു. ഇന്ന് ഇതേപോലെ നല്ല മഴേനി രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഉച്ചന്റെഷം കൊറഞ്ഞൊരു വെയിലുണ്ടായിന് ഇപ്പം ഇതേപോലെ നല്ല മയര്ന്ണ്ട്
ഓഹ് ഇപ്പൊ ഞ ഞങ്ങൾക്ക് വിപരിത ഇന്നലേരുന്നു അങ്ങനെ ഇന്ന്പ്പോ സമാധാന കുട്ട്യേയേളൊക്കെ സ്കൂൾട്ട് വന്നോ
ഇല്ല വര്ന ടൈമിലന്നെയാണീ മയീം കാര്യങ്ങളൊക്കെ വര്നത്
ആഹ് അതെ
ഉം ഉം
ആഹ് എങ്ങനെ കുട്ട്യേയാള് ഏഹ് പിന്നേ
വൽതല്ല മോ ആഹ് വൽതാണ് പ്ലസ് മോന് പ്ലസ് ടൂ ലാണ്
ആഹ്
രണ്ടാമത്തോള് എട്ടാം ക്ലാസ്സിലാണ് മൂന്നാ മൂന്നാമത്തോള് നാലിലാണ്. ചെർതിന് മൂന്ന് വയസ്സാണേ ഒള്ളൂ നാ
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ
ഉം ഉം
ഉം ഇൻക് രണ്ട് കുട്ട്യാള ഒരു ഉം മോനും മോളും
ഉം ഓല് എങ്ങനെ സ്കൂളാ
ആഹ് മോ മോളാണ് മൂത്തത് മോള് ഏഴില് മോന് അഞ്ചിലെത്തീട്ടൊ ഉം ഉം അങ്ങനെ
പിന്നെ ഇണ്ടായി ഇണ്ടാവൂല
ഇല്ല പിന്നെ ഇണ്ടായിട്ടില്ല പിന്നെ ചെറിയൊരു പി സി ഓ ഡി പ്രശ്നൊക്കെയിട്ട് അങ്ങനെ ഉം ഉമ്മ് നല്ല ആഹ് വെയിറ്റ്ണ്ടായതോണ്ട് പിന്നെ ആഹ് ഹസ്ബൻഡ് എന്താ ചെയ്യ്ണു. ഭർത്താവിന് എന്താ ജോലി
അയിന് കൂലിപ്പണി അങ്ങനെ തർപ്പണിക്കാരപ്പംങ്ങനെ പോല
ആഹ് അങ്ങനെ ആഹ്
വീട് പണിന്റെ ഉം അങ്ങനെ പിന്നെ സ് സൈഡ് കെട്ട് അങ്ങനത്തീനൊക്കെ പോവും
ആഹ്
ഉം
ആഹ് പിന്നെ എന്താ ക്കെ പിന്നെ വിശേഷങ്ങളൊക്കെ ചായന്റെ പരിപാടി ഞങ്ങ ക്ക് ഇല്ല പക്ഷെ തോന്നിയാല് വാണം തോന്നിയാല് അങ്ങനെ ഉണ്ടാക്ക ആരെങ്കിലും ഒക്കെ വരുമ്പോ ഇഞ്പ്പോ നമുക്ക് വിരുന്നേര് നാത്തൂമാരോ അങ്ങനെയൊക്കെ വരാണെങ്കിലൊക്കെ ഓലൊക്കെ പിന്നെ അയിന്റെ ആൾക്കാരെ രാവിലെ വൈകുന്നേരത്തൊക്കെ പിന്നെ അല്ലെ ആഞ ഞമ്മക്ക് പിന്നെ വല്യയൊരു താല്പര്യം മോക്കും തന്നെ വല്യയൊരു ഇഷ്ടന്നും ഇല്ല അതൊന്നും ഇക്ക് എന്തെങ്കിലും ജ്യൂസോ ആഹ് അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ബേക്കറിനോടും വല്യയ താല്പര്യന്നുല്ല എന്റെ മോന് ചെറു നന്നാ ചെറുതാവുമ്പോ നല്ല ക്കറി ക്കെ ഒക്കെ തിന്നും ഇപ്പൊ പിന്നെ ഓന്ക്കും തന്നെ ആദീമന്നൊക്കെ വിട്ടക്കണ് അങ്ങനെ ഉം അല്ല ഓനായിട്ട് ഒഴിവാക്കിയത ഞാനൊന്നൊന്നും കാട്ടിയതല്ല പിന്നെ എന്റെ ഭർത്താവിന് ഞമ്മക്ക് ബേക്കറി കടന്നെയാണ്. കടേന്നെയാണ് അപ്പൊ അത് പറഞ്ഞിട്ട് മ്മളെ വീട്ടിലെപ്പഴും ബ്ലേ ബേക്കറി ഒന്നും ഉണ്ടാവൂല ട്ടോ നമ്മളെ വീട്ട്ക്ക് ബേക്കറി ൻ ആഹ് ബേക് ക്കറിയന്നെ ഇണ്ടാവൂല്ല എന്നിട്ട് ഞങ്ങളെല്ലരും കളിയാക്കും ബേക്കറി കടക്കാരാണ് എന്നിട്ട് ഒരു ബേ ക്കറി കൂടി ഉണ്ടാവൂലെ ഇങ്ങളെ വീട്ടില് ചോയിക്കും അങ്ങനെയൊക്കെയാണ് ഉം ഞമുക്ക് അങ്ങനൊന്നും കൊട്ന്നാഒക്കൂല ഈ കുട്ടികള് ഇങ്ങനെ തിന്നണോണ്ടും പിന്നെ അങ്ങനെയൊന്നും മ് ചെലവാവൂല്ല ഉം
ആഹ് ബേ ബേക്കറി അധികം നല്ലതൊ നല്ലാവോലൊ
അപ്പം മോനാസമയത് ത്ത് നല്ല തിന്നും ചെയ്യും മോന് നല്ല തടി ഇ ണ്ടായിരുന്നു പിന്നെ ഉം അതൊക്കെ ഒഴിവാക്കിയന്റ ശേഷം പിന്നെപ്പത്യാവശ്യക്കെ തടിയുള്ളു പിന്നെപ്പോ വല്ല്യ കാര്യമൊന്നുല്ല ബേക്കറിനോട് ഓന്ക്ക്
ഉം പിന്നെ എന്താള്ളത് ചിങ്ങി അങ്ങനെ കൊടുക്കും മോക്ക് പിന്നെ രാവിൽത്തെ ഞമ്മൾ ഉണ്ടാക്കി രാവിലത്തെ അപ്പം കടി അങ്ങനത്തൊക്കെ ഉണ്ടായ ഓൾ സ്കൂൾട്ടന്നാ അതൊക്കെ കറിഒഴിച്ചിട്ടൊക്കെ തിന്നു പിന്നെ ഉച്ച ഉച്ചക്കത്തെ ചോറ് തിന്നണ പരിപാടി ആർക്കൂല്ല ആരും തു ഉം അ ആരും തിന്നൂല അപ്പ എന്റെ മ്മക്കെ എപ്പളേലുംങ്കൊക്കെ വിരുന്നൊക്കെ വരുമ്പോ എന്റെമ്മ പറയും സ്കൂളിട്ട് വരുമ്പോ കുട്ടികള് ചോറ് തിന്നണം ഇവിടുത്തെ ഇമ്മയും പറഞ്ഞീന്നു ഇവിടത്തെമ്മപ്പ മരിച്ചിട്ട് മൂന്ന് വർഷം ആയി ആഹ് അപ്പൊ ഇബ്ട്ത്തമ്മേ ഇണ്ടാ ന്നന്ന് ഉമ്മ പറയും ചോറ് തിന്നണം. അപ്പളാ കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവുക. കുട് വെ കുറച്ച് വലുതായ പിന്നെ ചോറും തിന്നാൻ പറ്റൂലല്ലോ ഇപ്പളൊക്കെ ചോറ് തിന്നി ട്ട് വളർണം അങ്ങനെ എങ്ങനെയെച്ചിട്ടൊക്കെ പറഞ്ഞൊടുക്കും ഉമ്മ എവിടെ ഓലെടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ഓൽ ക്കാന്നും ചെവി കേൾക്കൂല ഓല് ഞമ്മള പിന്നെ എന്റെ മൂ നാത്തൂന്റെ ചെറിയ നാത്തുന്റെ രണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികള് ഇക്ക് ഒരാണ് ഒരു പൊണ്ണാണ് അപ്പൊ എന്റെ നാത്തൂന്റെ കുട് കുട്ടികളും ഇങ്ങോട്ട് വന്നാൽ ഓൽ ഞമ്മളെ ഈ ഇവിടെത്തന്നെന്റെ ഞങ്ങള വീട് മലപ്പുറത്ത് ഇങ്ങനെ റോഡ് സൈഡ് തന്നെയാണ് കുറച്ച് അങ്ങോട്ട് പോയിട്ട് കുറച്ച് ആം ന്നാ പിന്ന അപ്പോ റോഡ് സൈഡ് അപ്പുറത്ത് നമക്കൊരു കഫേ മാരി ഇണ്ട് ആഹ് പുതിയത്. അവിടെ വന്ന് ട്ടെല്ലാരും ചായടുക്കുവല്ലോ വൈകുന്നേര ആവുമ്പോ
ആഹ് ആഹ്
ആഹ് ഇവര്ക്ക് എടക്ക് അവിടെ പോയിറ്റ് ഇവരെല്ലാരും കൂടി കൂടുമ്പോ ഇവളൊറ്റക്ക് ആകുമ്പോ പോവൂല. നാത്തൂന്റെ കു ട്ട്യാളും എല്ലാരും ഉണ്ടാവുമ്പോ അവിടെ പോയിറ്റ് ആ കഫേ പോയിട്ട് അവിടുന്ന് അവിടുത്തെ എണ്ണക്കടികളും ഒക്കെ വാങ്ങീട്ട് അവിടുന്ന് കുടിച്ചു ആഹ് കുടിച്ചും ചെയ്യും തിന്നും ചെയ്യും എന്നിട്ട് ബാക് ഞങ്ങൾക്ക് കൊണ്ട്രരും ചെയ്യും അവിടന്ന് വാങ്ങീറ്റ്. എനിക്കും നാത്തൂനും കൊണ്ട്രരും ഞാനും നാത്തൂനും പോവൂല.
ആഹ് ആഹ്
ഉം
ഇവിടെ ഇമ്മെന്നോ പറയിണ്ട് ഇങ്ങനെ പോണോ ഇങ്ങനെ കുടിക്കാന് അറിയും. അപ്പൊ ഇപ്പൊ മഴ ആഹ് വൈകുന്നേരായിട്ട് മഴയായിട്ട് പോവാനും കഴിയിണില്ലപ്പൊ
ആഹ്, പ്രത്യേകിച്ച് പറഞ്ഞാല് ഞമ്മക്ക് അങ്ങനെ ഇമ്മമാർക്കൊക്കെ ഓലൊക്കെ ഒന്ന് പുർത്തക്കൊന്നർ ക്കാനകന്ന് ഇന്റെ മ്മാനെ പിന്നെ അയിനൊന്നും പറ്റ് റ്റൂല ഇന്റെ ഇമ്മാക്കന്താറിയോ അങ്ങനെ നടക്കാൻ കഴിയൂലപ്പൊ ഇന്റെമ്മ വീണിട്ട് ബോള് പൊ ട്ടീറ്റ് വാക്കർമലാണ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ നടക്ക
അയേ, ഉമ്മാക്ക് പ്രായണ്ടോ അങ്ങനെ
പ്രായൊന്നൂല്ല പ്രായം ഒരു അൻമ്പത്നാല് അങ്ങനൊക്കെ ആയിട്ടുണ്ടാവൂന്ന് തോൺന്ന് ഇൻക്കറില്ല ഞാൻ ചോദിച്ച ട്ടില്ല. പക്ഷെ അത്ര വയസായ ആളൊന്നല്ല മുടി കാര്യങ്ങളൊന്നും നര്ച്ച. നര്ച്ച ആളൊന്നൊല്ല ഇബടത് മ്മല്ല ഇബടത്തെ ഉമ്മാക്ക് നല്ല പ്രായം ഇണ്ടായിനു. ഇവിടത്തുമ്മ മരിച്ചത്, ആ എമ്പത്തഞ്ച എമ്പത്തെട്ടൊക്കെ വയസ്സായിട്ട് ഇവട് ത്തുമ്മ മരിച്ചത്. ഇന്റെമ്മ ഇന്റെമ്മാന്റെ മൂത്ത കുട്ടി ഞാനാ.
ആഹ് ആ.
മഉം എന്റെ തായെ മൂന്നാളുണ്ട് രണ്ടനിയത്തിമാര് ഒരു അനിയനും.
ഏഹ് കല്യാണം കഴിച്ചോല്?
ആ അവരൊക്കെ കല്യാണം കഴിച്ചു. ഒരനിയത്തിനെ കല്യാണം കഴിച്ച് രണ്ടുട്ടിയാള്ണ്ട്, ഒരനിയത്തിനെ കല് ല്യാണം കഴിച്ച് മൂന്ന് കുട്ടികള്ണ്ട്. അനിയന് കുട്ടിയാളായിട്ടില്ല ഉം. ആ കല്യാണം കഴിഞണ്.
ആഹ് ആ.
അങ്ങനെ ഉം. അങ്ങനെക്കെ അപ്പൊ ഇന്റെമ്മ. ഇവിടത്തെമ്മ പിന്നെ മ്മാക്ക് വല്യ വല്യ മക്കളൊക്കള്ണ്ട്. ഇന്റെ ഭർത്താവിൻ ഭർത്താവാണ് ചെറുത്. പിന്നെ നാത്തൂന് അയിന്റെ തായളള്. ബാക്കിയൊക്കെ ഒമ്പത് കു ട്ടികളും, പത്ത് മക്കളാണ് അയിലിപ്പ രണ്ടാള് മരിച്ചു. എട്ടാളോള്ളു ഇപ്പൊ ജീവനോടെ.
ഏഹ്.
അപ്പൊ ഏ ഒലക്ക മൂത്തതാ വലുതാണ്. അയിലു വല്യ നാതു നന്നെ എഴുപത്തഞ്ച് വയസ് എഴുപത്തെട്ട് വയസ്സൊക്ക ആയിട്ടുണ്ടാവും.
ആ ആ ഇങ്ങള ഹസ്ബൻന്റ് ചെറുതാ.
ആ ചെറുതാ. അന്നാ ചെറുത് ന്റെ നാത്തൂന്, അയിന്റെ നേരെ രണ്ട് വയസ്സിന്റെ വ്യത്യാസം ഉള്ളൂ ഓല് രണ്ടാളും.
ആഹ് ആ അയിന്റെ മൂത്തത് ല്ലേ?
ഉം അയിന്റെ മൂത്തത്.
ഈ മരിച്ചത് ആൺ കുട്ടികളോ അതോ പെങ്കുട്ടികളോ?
രണ്ടും ആൺകുട്ടികളാണ്. ആ വല്യത് മൂത്തച്ഛനാണ് രണ്ടാമത്തെ മൂത്തച് ച്ഛന ഒന്ന് മരിച്ചത്. പിന്നെ ആ പിന്നെ മ് നാ അഞ്ചാമത്തെ മാ അഞ്ചാമത്തും ഒരു മൂത്തച്ഛനാണ്. ആ മൂത്തച്ഛന്റെ മൂത്തത് ഒരു ആണ് മരിച്ചു പറഞ്ഞു നാലു വയസ്സ ആവുമ്പോ. അങ്ങനെ മ് അങ്ങനെ. ഉമ്മാക്ക് പ ഉമ്മ പത്ത് പ്രസവിച്ച്ണ്. പത്ത് മക്കളൂണ്ട്.
ഉം അന്നയ്ന് പണ്ടത്തെ കാലത്ത്ന്നെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അപ്പ നമ്മള ഇപ്പൊ രണ്ടോ മൂന്നോ വേറൂലല്ലോ. നാലൊന്നും ആര്ക്കുല്ല.
അതിന ഏ ഏഹ് ഇണ്ട് ഇന്റെ മൂത്തച്ഛന്റെ മോൾക്ക് ഇപ്പൊ നാല് കുട്ടിയള്ണ്ട്. ഇപ്പൊ ഉം നാല് നാലെണ്ണം പ്രസയ്ച്ച്, ഇന്റെ കല്യാണം കഴിഞ്ഞ് ആ അ സമയത്ത് ആ കല്യാണം കഴിഞ്ഞ ഒരു പത്ത് മാസം പതിനൊന്ന് മാസം ആകുമ്പോളോള കല്യാണം കഴിഞ്ഞെ. മൊ ത്തച്ഛന്റെ മോളെ, ഒരു മൂത്തച്ഛന്റെ മോളെ ഓള് ക്ക്‌പ നാലെണ്ണം പ്രസയിച്ചുപ്പോ അഞ്ചാമത്ത് ഏഹ് ഇണ്ട് നിർതി പ്രസവം നിർത്തിട്ടൊന്നില്ല.
മ് ഉം.
ന്ന് അഞ്ചാമത്ത പ്പൊന്നു ണ്ടായി പ്പ അപോർഷനായി. അങ്ങനെക്കെ ഉം വാണന്നൊളോരൊക്കെ ഉണ്ട്. അല്ലാതെ ഉം അതെ. ഇൻക്കിഷ്ടാണ് കുട്ടികളെ. എനിക്ക് ഒരു നാലോ കുട്ടികളോ അഞ്ചു കുട്ടികളോ ഒക്കെ ഉണ്ടാവണ എനിക്കിഷ്ട ട്ടന്ന വീട്ടിലൊക്കെ ആളും ഉണ്ടാവും ഞമ്മള്ത് വീട്ടില് രണ്ട് കുട്ടികളു ഒരു കുട്ടി പുറത്തു പോയാൽ പിന്നെ നമ്മളെ ഒറ്റക്കാണ്. വർത്താനം പറയാനും ആരുല്ല.
അത് ശരിയാണ്. ഞാനും ഇപ്പ എനിക്കിപ്പ നാലണണ്ട്‌. ഞാന് നിർത്തിട്ടൊന്നുല്ല.
ആഹ്.
ഇണ്ടാണ്ടന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ആണ്.
ഉം അതൊന്നും വാണ്ട. അങ്ങനെ വെക്കണ്ട. ഇണ്ടായിക്കോട്ടെ ഞാൻ പറയാ, ആരോഗ്യത്തിന് കൊഴപ്പോന്നുല്ലല്ലോ?
അല്ലല്ല
ആഹ് പിന്നെ എന്ത ഇന്ക്ക് ഞാൻ ആരങ്ങനെ പർഞ്ഞാലും ഞാൻപറയാ അങ്ങനെ ചെയ്യര്. ത് ണ്ടയ്ക്കോട്ടെ പട്ച്ചോൻ തര്നല്ലേ? ഞാ ഇല്ലാത്തൊണ്ട് ഞമ്മക്കിപ്പോ രണ്ടെണ്ണം ഞമ്മളിപ്പോ രണ്ടെണ്ണംണ്ട്ട്ടോ. ഒന്നുല്ലാത്തോര്ക്ക്‌ണ്ട്. എത്ര ക കഷ്ടം ഖേദുംണ്ടാവും.
ഏണ്ട് ഇന്റെ ഇമ്മാന്റൻജത്തിക്കെത്രോ കൊല്ലം കയ്ഞ്ഞാരെ ഒരു പ്പോ എത്ര വയസ്സായിണ്ടാവെച്ചാലൊരു നാപ്പത്തഞ്ച് അമ്പത് വയസിന്റെ അട്ത്തായിണ്ടാവും.
അതെ
ന്നട്ട് പിന്നെ പ്പന്നാരെ കുട്ടിണ്ടായത്. ഇന്റും ഒച്ചെ ത്രോ മൂത്തതാണ് ഇമ്മച്ചിന്റെ അഞ്ചെത്തി എളേമ.
ആഹ്
അയിനിപ്പോ നഴ്സറി പോണ അഞ്ചു വയസ്സാണ് കുട്ടിയ പ്പള്ളത്.
ആഹ്
എത്ര കരഞ്ഞ് കാത്ത്ന്ന്ണ്
അതെ അതേപോൽതന്നെ ഇന്റൊരു നാ ഇപ്പഞാൻ പർഞ്ഞീലെ ആ നാത്തൂന് എഴുവത് ത്തഞ്ച് എഴുപത്തെട്ടൊക്കെ വയസ്സായിട്ടുണ്ടാവും. ആ നാത്തൂന്റെ രണ്ടാമത്തെ മോള്ണ്ട്. ഇന്റെ കല്യാണം കഴിഞ്ഞു വരുമ്പ തന്നെ അതിനെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു പറഞ്ഞു
ഉം ഉം
ഇപ്പൊ എങ്ങനായാലും ഒരു മുപ്പത് വർഷാവാനായിലേ? അയ്നൊരു കുട്ടില്ല. അതും അയ്ന്റെ ഭർത്താവും തന്നെ ഉള്ളു. അങ്ങനെ ഉം
ആഹ്‌ ഇതുപ്പോ അങ്ങനെന്നെ മുപ്പർഷൊക്കെ ആയിണ്ടാവും. എന്നാലു ഒരു കുട്ടിണ്ടായി. പട്ച്ചോൻ തന്ന്. രണ്ട് നെല ബീടും ഒക്കെണ്ടായിട്ട് അയ്ക്കൊരു കുട്ടി ഇല്ലാന്നത്തുള്ള വെഷമം നല്ലോംണ്ടായി.
ആഹ് അതെന്നെ, പ്പ അൻപത് വയസായിട്ടാ കുട്ടിണ്ടായി?
അഹ് ആഹ്
ആഹ് ഐക്കോട്ടെ ന്നാലും മ
പിന്നെർഞാല് ഞമ്മക്ക്‌ർഞാല്. ഞമ്മളെ മൂത്ത്എളേമ്യാവുമ്പോ ഞമ്മള് കുട്ട്യള്യും കൊണ്ടിങ്ങനെ നട്ക്കുമ്പഴേ. ച്ചും ഇനിക്കന്നെ ഞൻ പോലെ ഇളമാരെ എടിതിട്ട മോളല്ലേ ഇത് ക്കന്നെ മൂന്ന് കുട്ട്യാളായാരേണ് എളേമാക്ക് കുട്ടിണ്ടാവ്‌ണത്. അപ്പൊ ഞമ്മക്ക് ഓലെ കാണുമ്പോ ഒരു വിശമാണ് ഭയങ്കര
ആഹ്‌ അതെ അതെ.
ആ നമ്മള് കുട്ടികളെ ഇങ്ങോട്ടെങ്ങനെ കൊണ്ട കൊടുക്കും പോ ഓല് ഇല്ലാതെക്കുമ്പേയ്
ആഹ്‌ അതെ
ഇന്നാഐക്കോട്ടെ പിന്നെ വിളിക്കട്ടോ ആഹ്‌